ആഹ് കേക്കാവോ
കേൾക്കാം കേൾക്കാം കറണ്ട് വന്നോ
കരണ്ട് വന്നു
ആഹ് ഭഗ്യം ഞാൻ പ ഞാൻ ദുഅ ചെയ്തായിരുന്നു കരണ്ട് വരാൻ
ഒ കരണ്ടു വരാൻ ഇത് യെന്നാന്നോ വേറെ കൊറേ ഉണ്ടല്ലോ അത് നമ്മള് തന്നെ ഇതാക്കിട്ടും കാര്യല്ല അതുകൊണ്ടാ ഞാൻ പറഞ്ഞെ
ഉം
പിന്നെ ഹ കുറച്ച് സമയല്ലേ ഉള്ളൂ എന്നന്നെന്ന് പരിപാടിയൊക്കെ
ഓ ഇന്ന് ചെറക്കൻക്ക് സാധനും മേടിക്കാൻ കോതാവുലം പോയി കോതാവുലത്തി ഇന്നപ്പോ വണ്ടിം കപ്ലയിന്റ് ആയി
ആഹ്
ബാച്ച് പിന്നെ അവിട്ന്ന് പിന്നെ അടുത്തന്നെ എ എനിക്ക് ഭാഗ്യം ഇണ്ട് ട്ട അത് കാരണം ഞാൻ വണ്ടി കംപ്ലയ്ന്റ് സ്റ്റാർട്ട് ങ്
സ്ഥലത്തിന്റെ ഇതേ
ആഹ് ആഹ് ത അവിടെ ടൗണിൽ ചെന്ന് കഴിഞ്ഞപ്പോം ഓക്കെ അങ്ങനെ ടൗണിൽ പ്പോ എന്താ പറയാ വണ്ടി സ്റ്റാർട്ട് ആവ്ണില്ല അപ്പ തന്നെ അതിലെ ഞാ ഞാൻ ഇവിടെ കാണിക്ക്ന്ന വർഷോപ്പിലെ ആള് വന്നു ന്നിട്ട് പുള്ളി നോക്കി ട്ടും സാ സ്റ്റാർട്ടായില്ല എന്നിട്ട് അയിൻ്റെ അടുത്തന്നെ ഒരു വർഷോപ്പ്ണ്ടായിരുന്നു പുള്ളി പറഞ്ഞു അവിടെ വർഷോപ്പ് പ്പുണ്ട് അവിടെ ഒന്ന് കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിട്ട് അങ്ങട് കൊണ്ടരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കൊണ്ടോയി അയ്ൻ്റെ ഫ്ലഗ് ഒന്ന് ശരിയായിക്കഴിഞ്ഞപ്പോ സ്റ്റാർട്ടായി എന്നിട്ട് പിന്നെ അവിടുന്ന് നേരെ വർഷോപ്പിൽ വീട് വീട്ടി വന്നിട്ട് പിന്നെ കൊണ്ടോയി വർഷോപ്പിൽ കൊണ്ടോയി കൊടുത്തു. ന്നിട്ട് ബാറ്ററി ഡൗൺ ആയതായിരുന്നു
അവന് ബുക്ക് മേടിച്ചോ?
അല്ലാ ബുക്ക് മേടിച്ചില്ല ബുക്ക് മേടിച്ചില്ല. നിന്നെ പേടിച്ചിട്ട് മേടിച്ചില്ല തിങ്കളാഴ്ച ഞാൻ ലീവായിരിക്കും പക്ഷ ആന്റി ടയി കൊടുതേര് ഉച്ച കഴിഞ്ഞ് ഞാൻ ചെല്ലും രാവിലെ അവനെ ഫസ്റ്റ് ഡേ ആയതുണ്ട് ആഹ് ഫസ്റ്റ് ഡ് അവന് അവന്റെ കൂടെ ഞാനും പോണം
ആഹ് അ
അപ്പം ഞാനും അവനൂടെ പോവാ അപ്പ ഞാൻ ലീവാന്ന് വിചാരിച്ചിട്ടിരിക്ക. ഫ്ലോറി കൾച്ചറല്ലെ അ മ റ്റെ വി എച്ച് എസ് സി അല്ലേ സയൻസ് സയൻ സെല്ലാം ഉണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് പിന്നെ മേറ്റ്സില്ല.
ആഹ്
മേക്സ് മാത്രേ ഇല്ലാത്തേയുള്ളൂ മേക്സും സെക്കൻഡ് ലാംഗ്വേജും ഇല്ല. അതിനു പകരം ഈ വി എച്ച് എസ് സി ടെ രണ്ട് സബ്ജക്ടുകളാ കേറി വരുന്നെ
അതേതൊക്കെയാ?
അത് ഏതാണ്ടാന്ന് പറഞ്ഞു ഒന്ന് ഈ ഫ്ലോറിഡേം പിന്നെ ഒന്ന് അഗ്രികൾച്ചറിൻ്റെം അങ്ങനെയെന്തുവാ
അന്ന് വെച്ച എന്താ, ഫ്ലോറിന്ന് വെച്ച എന്താ, പൂക്കളുടെ വല്ലതുവാണോ?
ക്കൾടെ ആന്ന് എനിക്ക് തോന്നുണു എന്താണേലും രണ്ട് നാ ആ സർട്ടിഫിക്കറ്റുകളും നാഷണൽ ലെവലിലെ സർട്ടിഫിക്കറ്റാ
ആഹ് അപ്പൊ കുഴപ്പവില്ല ആഹ് പിന്നെ അപ്പർ ത്തെ ആ സ്കൂളും നല്ല സ്കൂളല്ലേ
ആഹ് അത്യാവശ്യം നല്ല സ്കൂളാ. ഏഹ് പിന്നെ പിള്ളേര് തന്നെ സ്വയം ചിന്തിക്കണം ഞാൻ എവിടെ ചെന്നാലും രക്ഷപെടണെന്നും പഠിക്കണം ന്നും ചീത്ത കൂട്ടിലേക്ക് പോവരുതെന്നും അതിപ്പം നമ്മുടെ നാട്ടിലെ എ റ്റും ഹയ്എസ്റ്റ് സ്കൂളാണെലും ഹയർ സെക്കൻഡറില് എല്ലാടോം ശരിയല്ലേ
അതെ അതെ എല്ലായിടത്തും പ്രശ്നാ. ഇപ്പം പിന്നെ നമ്മള് നോക്കും ഏഹ് പിൾ ഏഹ് അതന്നെ അവനോൻ ചിന്തി
നമ്മള് പേരന്റ്സിനും ഒരു പരിധി വരെയൊള്ളൂ
പക്ഷെ എന്നാലും നമ്മള് കുറച്ച് ശ്രദ്ധിക്കണം നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞഴിഞ്ഞാ
അത് ശരിയാവൂല ഉം നമ്മള് ശ്രദ്ധി ച്ചാല് ഇവര് പുറത്തേക്ക് പോകുമ്പം അല്ലെങ്കി സ്കൂളി പോകുമ്പം ഇവര് കൃത്യമായിട്ട് ക്ലാസിൽ കേറാന്നുള്ള ഇവരുടെ ഉത്തരവാദിത്താ. നമുക്ക് വീട്ടീന്ന് ചോറും കൊടുത്ത് വിടാനൊള്ളു
ആഹ് നമ്മളെന്നും വിടാനും പിന്നെ വൈകിട്ട് പ്രോപ്പർ ആയിട്ട് ഇന്ന സമയത്ത് വീട്ടി കേ ആഹ് വീ ട്ടി കേറണം അത് വലിയൊരു കാര്യവാ. ഈ പിള്ളേര് ഭയങ്കര പ്രശ്നാന്നേ പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു എത്തി കഴിയുമ്പഴ്ത്തേനും പിള്ളേരുടെ മൈൻ ഇവന്റെ കാര്യ അല്ല
ആഹ് അല്ല മൊത്തത്തില് എല്ലാ പിള്ളേരും അതൊരു മൊത്തത്തില്
ഒരു സീരിയസ്നെസ്സും ഇല്ല ഇപ്പൊ ഞങ്ങടെ ഉ നിൻക്കറിയാവുന്ന രണ്ട് പിള്ളേര്ണ്ട് ഭയങ്കര പ്രശ്നങ്ങളാ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല മറ്റുള്ളവരെ ഹെല്പ്പ് ചെയ്യുന്നതാണെന്നോ അല്ലെങ്കി ആഹ് ഒരു ഇതുല്ലാതെ മൂത്ത ആൾ ക്ക് പിന്നെയും കുഴപ്പമില്ല പക്ഷെ രണ്ടാമത്തെ ആള് ഒരു ഒട്ടും ഇല്ലാതെ വി എച്ച് എസ് സി യാ പഠിക്കുന്നെ പക്ഷെ ഒരു കാര്യവു ഇല്ല. ഭയങ്കര പ്രശ് അത അവടെയാ
ഇവന് കിട്ടിയോട്ത്ത് തന്നെയാ?
ആഹ് അല്ലല്ല ഇവിടെയല്ല.
ആഹ് ആഹ് ആ അന്നേ കൊഴപ്പവില്ല
ആഹ് അപ്പം എന്നിട്ടും ആ പക്ഷെ ഭയങ്കര പ്രശ്നാണേ. ഭയങ്കര പ്രശ്നന്ന് വെച്ച് കഴിഞ്ഞാ ഓ ചെലൂസങ്ങളിൽ സ്കൂളിൾല് പോവൂല്ല ആ പിന്നെ ഏ എന്നാ പറയുന്നേ എന്തെങ്കിലു ഒക്കെ കാരണങ്ങള് പറയും ആ പിന്നതുപോലെ പ്രോപ്പറായിട്ട് പഠി ക്കില്ല അത് വേറൊരു കേസ് ആ പഠനവില്ല ഒട്ടുവില്ല പഠനം ആ അതിന്റെടി ഈ സ്കൂളിലും കൂടെ പോവാതെയും കൂടി ഇരുന്ന് കഴിഞ്ഞ ഒന്ന് ആലോചിക്കെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒരു കൊഴപ്പൊവില്ല ഒരു പ്രശ്നോവില്ല വാക്കി കൂട്ടൂടാൻ പോവാനോ എടുക്കാനോ അപ്പ നമ്മള് കൊറച്ചും കൂടെ കാർണോമാരും കൂടെം ശ്രദ്ധിക്കണംന്ന്
അത് തൻ അത അത് അത് തന്നെ അത് തന്നെ ആ അത് തന്നെ വെയിറ്റ്യ്യാൻ പറ ഞാനിപ്പോ വരുവ
പിള്ളേരെന്ന ചെയ്യുന്നെച്ച് കഴിഞ്ഞാൽ നമ്മള് മാക്സിമം കൺവിൻസ്യ്യാൻ വേണ്ടി നോക്കും നമ് ആ കാറ്ന പാവായിട്ട് നിന്ന് കഴഞ് കഴിഞ്ഞാ പിള്ളേര്ടടുത്ത് പാവം ആവണ്ടാന്നല്ല സ്ട്രിക്റ്റ് ആവണ്ടടുത്ത് സ്ട്രിക്റ്റ് ആവണം
ഉം
അതിന് നമുക്ക് വേറെ പൊറമേ നിയ്ക്കുന്നൊരാക്ക് പറയുന്നേനൊരു പ്രശ്നണ്ടാവും ഇപ്പം ഇപ്പൊ നിങ്ങടെ കൊ ച്ചിന്റെ കേസിലാണെങ്കിലും ഇപ്പൊ ഞാൻ പറയുവ ആ അവൻ പോണ ശരിയല്ലാട്ടോ ന്ന് ഞാൻ പറഞ്ഞയ്ഞയിഞ്ഞാൽ പിന്നെ എന്റെ കൊച്ചു നല്ലതാ അതങ്ങനെ അല്ലാടി അതേ ആ അത് ഇന്ന കാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ തന്നെ അവിടം കൊണ്ട് തീർന്നു കൊ ച്ചിന്റെ കാര്യം അതിപ്പം ഏ സ്വന്തം ആങ്ങളെയായാലും പെങ്ങളായാലും ആരാണെങ്കില് പ്പം ചെലപ്പം അത് നല്ല ഉദ്ദേശത്തോടൂടി ആയിരിക്കും പറയണെ
അത് തന്നെ ചുമ്മാതെയാരും പറയില്ലല്ലോ
പറയില്ല പക്ഷെ ഇത് കേൾക്കുന്നയാള് ശോ എന്റെ കൊച്ചിനാരുല്ലാത്തോണ്ടായിരിക്കൂല്ലോ ഇല്ലെങ്കി അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇത് വേണ്ടാന്നുംവ്ട്ട് പറ ആംച്ചാ ഓ അവരങ്ങനെ പറയുവാണ് ഇത് നെയാണെന്നുള്ള രീതീല് ചിന്തിച്ചയ്ഞ്ഞയിഞ്ഞാ ആ അതില് നമ്മള് വേറെ ഇതൊന്നും വിചാരിച്ചിട്ട് കാര്യല്ല നമ്മള് പ്രോപ്പറായിട്ട്
ടെ നല്ലതിന് അല്ലെങ്കി കുട്ടികളുടെ നല്ലതിനാണ് പറയണെന്ന് വിചാരിച്ചിട്ട് ചെലപ്പോ അവര്ടെ മുന്നിലു നമ്മള്ത് കാണിച്ചില്ലെ നമ്മള്ത് പൊറത്തെങ്കിലും ഒന്ന് അന്വേഷിക്കെങ്കിലും ചെയ്യണം അങ്ങനൊരു സംഭവോണ്ടോ കാരണം ഇന്നത്തെ സമൂഹവും ഇന്നത്തെ കാലവും അ അതാണ്
ഭയങ്കര പ്രശ്ന
ഭയങ്കര പ്രശ്നങ്ങളാണ് നമ്മ
നമ്മള് പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഉമ്മമാരെ കാരണം അവര് വിശ്വസിക്കും ഇപ്പൊ ഞാനാണെങ്കിലും ശരിയാ എന്റെ കൊച്ചൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ ഞാൻ ഒ ചിന്തിക്കില്ല അല്ല ഞാൻ മറ്റുള്ളോരേത് നമ്മളെപ്പോഴും ചിന്തിക്കും എന്റെ കൊച്ച് ചെലപ്പോ അങ്ങനെ ചെയ്യില്ലാന്ന് ഞാനങ്ങനെ ഏഹ് ഇതാണെന്ന നമ്മള് വിചാരിക്കുള്ളൂ പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കരുത് ഇപ്പൊ വയങ്കര ബുദ്ധിമുട്ട് ട്ടാണെ കാരണം ആർക്കു ആർക്കും ഒന്നും പറയാനും പറ്റില്ല അലമ്പോ കാര്യങ്ങളൊ ഒന്നുവില്ല പക്ഷെ ഉത്തരവാദിത്വം ഇല്ലാതെ വന്ന് കഴിഞ്ഞഴിയുമ്പോ നമ്മളെന്ത്യ്യും ആർക്ക ക്കും പറയാൻ പറ്റില്ല കാരണം ഹ്ഹാര് പറഞ്ഞാലും അവരെയെല്ലാം ഒപ്പോസ് ഒപ്പോസ് ആഹ് പ്രതിസ്ഥാനത്ത്ന്ന് വെച്ചഴിഞ്ഞാ ന്യായീകരിക്കും ഭയങ്കരായിട്ട് അപ്പൊ ബാക്കിയുള്ളോര് മണ്ടമാര്ന്നുള്ള രീതീലൊക്കെ
ഉം
അങ്ങനത്തെ ഒരു കേസൊക്കെ വന്ന് കഴിയുമ്പോ പിന്നെ ആർക്കും ആർക്കും ഒന്നും പറയാനും പറ്റില്ല കൊച്ചുങ്ങൾ എന്തെങ്കിലും പെട്ടു പോയി കഴിഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇടപൊതിരിക്കാനും പറ്റുല്ല്യ
ഇല്ല അവസാനം നമ്മള് തന്നെ തൂങ്ങേണ്ടി വരും
അങ്ങനെ വരും ഭയങ്കര ബുദ്ധിമുട്ടാ അങ്ങനെയൊക്കെയ ആവുമ്പോ അതുകൊണ്ട് ഞാൻ
ചെന്ന് ചാടി കഴിയുമ്പോ അന്നേരം ഈ പറയുന്ന ആളുകൾ ആദ്യം നമ്മളെ തന്നെ വിളിച്ചിട്ടാണ് കരയണെ അയ്യോ ഇങ്ങനെ സംഭവിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാ ആലോചിക്കണം ഒരു കൊച്ചുങ്ങളെ എത്താതിരിക്കട്ടെ നമുക്ക് ദുആ ചെയ്യാം എന്നാ പോലും
അത്രേള്ളൂ അതാന്ന് വെചാ ഞേ ഇപ്പ നമ്മുടെ പിള്ളേര് മോശം രീതിയിൽ പോയിട്ടൊന്നും ആയിരിക്കില്ല പക്ഷെ ഈ പിള്ളേര് കൂട്ടുകൂടുന്നത് പല സാഹചര്യത്തിലുള്ള പിള്ളേരാ ആഹ
ഇപ്പൊ കൂട്ട് കൂടുന്നത് നമുക്ക് ഈ പിള്ളേർക്ക് അറിയില്ലായിരിക്കാം തെറ്റുള്ളൊരു കൂട്ടിലേക്കാന്ന് പക്ഷെ ആ കൂട്ട് കൂടുന്നവര് തെറ്റിലേക്ക് നടക്കുന്നവരായിരിക്കാം
ഇപ്പ ഇവിടെ ഇപ്പ നമ്മുടെ കൊച്ച് ക്ലിയറാന്ന് വിചാരിച്ചോ അന്നാലും കൂടെ നടക്കുന്ന ഒരു കൊച്ച്ൽ ഈ രണ്ട് കൊച്ച്ൽ ആര ഇപ്പൊ ഒരു അഞ്ചു പേരുടെ കൂട്ടത്തിൽ ആരെങ്കിലും രണ്ട് മോശം ഉണ്ടെങ്കിൽ ആ ബാക്കിയുള്ള മൂന്ന് പേർക്കും കൂടെ നാട്ട ഒരു ചീത്തപ്പേര് ചാർത്തി കൊടുക്കും ഒന്നാമത്തെ കാര്യം അത് പിന്നെ അത് മാത്രല്ല എന്തെങ്കിലും ഒരു കാരണവശാല് ഇവമാരുടെ കയ്യിന് എന്തെങ്കിലും പ്രശ്നം വന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പെടാൻ പോണത് ഈ നിരപരാധി ആയിട്ടുള്ള കൊച്ചായിരിക്കും അപ്പൊ ഇതൊക്കെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് മനസ്സിലാക്കാനാ ഇന്നത്തെ കാലത്ത് എല്ലാരും
കഴിഞ്ഞ ദിവസം തെ ഒരു മിനിറ്റ് കഴിഞ്ഞ ദിവസം അത് അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇവനും ഇങ്ങനെ കൂട്ടുകൂടി പോയിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഇവനക്ക അറിയില്ലായിരുന്നു ആ പിള്ളേർ എന്നിട്ട് പക്ഷെ വീട്ടിൽന്ന് അവര് വിളിച്ചു ഇങ്ങനെരു സംഭവ ഉണ്ടല്ലോ എന്തായി കേക്കണത് എ ചോദിച്ചിട്ട് അപ്പ പിന്നെ അവൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു
ആഹാ ആഹ ഇവ ഇവനും പോയോ
വാട്ക്കാനയ്ടു
ഇവിടിം ഇന്നലെ ഇന്നലെ ഇവിടെ ഒരുത്തനേ ഇന്നലെ ഒരുത്തന് ഏ അവധിയ ഉണ്ടായിരുന്നു ഇവിടത്തെഹ കുഞ്ഞാമാക്ക് എന്നിട്ട് ഇന്നലെ അവിടെന്ന് വിട്ടിട്ട് എന്നോട് വിളിച്ചിട്ട് ചോയിച്ചു ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പൊക്കോട്ടെ ഞാൻ പറഞ്ഞു പോകണ്ട അത് വേ റോന്നും കൊണ്ടല്ല പോകണ്ടാന്ന് പർഞ്ഞേ ഇന്നലെ ഭയങ്കര മഴേ കാര്യങ്ങളും അല്ലേ അപ്പം വല്യ പിള്ളേർ കൂടെ ഒണ്ട് ഇവരടെ പ്രശ്ന ഈ ഗ്യാങ്ങിലുള്ള പിള്ളേര് പ്രശ്നക്കാരല്ലെങ്കിലും പക്ഷെ ഈ ടു വീലറും കൊണ്ടൊക്കെ പോവുമ്പോ നമുക്കൊരു സമാധാനം ഇല്ലല്ലോ ആ ന്നിട്ട് എന്നോട് കൊറേ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു അടുത്താ പോളു അടുത്താ പോളൂന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല എനിക്കറിയില്ല നീ എന്നെച്ചാൽ കാണിച്ചോളാൻ പറഞ്ഞു അപ്പൊ പിന്നെ അവന് മനസ്സിലായി ഒരു ആര സമ്മദാന്നുള്ള ഇതില് അവൻ എന്നിട്ട് പോയി ണ്ടവൻ ഇന്നലെ ഏഴ മണിയായിപ്പോ എന്നെ വിളിച് ഞാൻ എന്നെ ചെയ്യേണ്ടേ ഇത്രയും സമയായില്ലേ ഞാൻ വീട്ടിലിട്ട് വരണോ വേണ്ടയോന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അറിയാൻ പാടില്ല എന്നാച്ചാ കാണിച്ചോളാൻ പറഞ്ഞ് ആണ്ടിന്ന് ണ്ട് പിന്നെ അവിടെ നമ്മടേ റിലേറ്റീവിന്റെ വീട് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ പതിനഞ്ച് അവിടുന്ന് പതിനഞ്ച് മിനിറ്റ് ഒള്ളു അവിടെ ക്ക് എത്താൻ അവൻ നിക്ക്ന്ന സ്ഥലത്തന്ന് ഞാൻ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് കഴിയ്മ്പത്തേന് ഞാൻ വിളിച്ചു ചോയിക്കും മര്യാദക്ക് ഇപ്പ തന്ന അങ്ങോട്ടേക്ക് പോക്കോളാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു ഞാൻ പോവൂല്ല ഞാൻ പഠിക്കുന്നതോട് തന്നെ നിന്നോളാന്ന് ഞാൻ പറഞ്ഞു വേണ്ട മര്യാദയ്ക്ക് അവിടെ കൊള്ളം മോനെ ആണ്ട് കേറി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എത്തി ആന്റ് ഇന്ന് രാവിലെ ഇവിടെ കുഞ്ഞതാണെങ്കി നോക്കിയിരിക്ക മിനിഞ്ഞാന്ന് മുതല് നോക്കിയിരിക്കണിയാ ഇന്നലെ വരൂലോന്നും പറഞ്ഞ് എന്നിട്ട് ഇന്നലെ ഇവനോട് ഞാൻ വരണ്ടാന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പഴത്തേനും ആള് കരയാൻ തുടങ്ങി ഇവിടെയുള്ളത് അങ്ങനെ പറയല്ലേ ഇങ്ങോട്ട് വരണന്ന് പറഞ്ഞ് കണ്ണൊക്കെ നെറഞ്ഞ് തുടങ്ങി അത് കഴിഞ്ഞ് ഇവ ഇന്ന് ഇപ്പൊ കൊച്ചു പള്ളി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴും ചോദിക്കണത് അത് വിളിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പം മുതൽ ചോദിക്കണത് വന്നോ വന്നോന്നാ അപ്പ പറഞ്ഞ് ഇല്ല വന്നില്ല ശരിക്കും പറയ്ന്നാണോ വന്നില്ല എന്ന് ആണ്ട് ഞാൻ ഇവിടെ വന്ന് വിളചു നോക്കി കഴിഞ്ഞപ്പോ ആള് എണീറ്റിട്ടില്ല പന്ത്രണ്ട് മണിയായിട്ട് എണീട്ടില്ല അവിടെ ഉള്ളത്ങ്ങളും പസ്റ്റ അവരും എഴുന്നെറ്റിട്ടില്ല ഇവരെട്ട് വിളിച്ചിട്ടുംല്ല എന്റെ എന്നോട് പറഞ്ഞ് കുറച്ച് ദിവസല്ലേ ഒറങ്ങ്ണള്ളൂ അപ്പൊ അന്നേരം കേക്കാൻ പറ്റണള്ളേ
കേക്കാം കേക്കാം ഞാൻ നോക്കിയതാ
ആഹ് ന്നെ അങ്ങനെ പറഞ്ഞു
ഉം ഉം